ഹലോ
ആഹ് കേൾക്കുന്നുണ്ടോ ആഹ് കേൾക്കുണ്ടോ ആഹ് എന്താ വിശേഷൊക്കെ ആഹ്
നല്ല വിശേഷം
എന്ത് ആഹ് ഉച്ചക്കലേക്ക് ആയോ
മക്കളൊക്കെ സ്കൂളിൽ പോയോ
ആഹ് പോയി അവരൊക്കെ പോയി
ആഹ് ആഹ് ഉച്ചക്കായി ആഹ് ചോറുണ്ട് കറിയൊന്നും വെച്ചിട്ടില്ല ഒറ്റ ക്കായതോണ്ട് എന്തെങ്കിലൊക്കെ തട്ടിക്കൂട്ടി രാത്രി ഒക്കെ ആവുമ്പോത്തേക്ക് നോക്കിയാൽ മതി
ആഹ് രാത്രിയും ചോറന്നെ കഴിക്കുക
ആഹ് ചോ ആഹ് ചോറ്
ആഹ് അങ്ങനായാ പിന്നെ ഇതില്ലല്ലേ ഒന്നായിട്ട്ണ്ട് ഒന്ന് മതില്ലേ ആഹ് ആഹ് ആഹ് മഴ ഇന്നില്ല ഇന്നെലേം മിനിഞ്ഞാന്നും ഒക്കെ നല്ല മഴ ആയിരുന്നു ഇന്ന് അത്ര തന്നെ മഴയില്ല
ഉം അപ്പ ഇവിടെ മഴയില്ല രാവിലെയൊക്കെ മഴണ്ട് എടേൽ മഴ പെയ്യുണ്ട് തോരുന്നുണ്ട്
ആഹ് ആഹ് ആഹ് കുട്ടികളെന്താ സ്കൂൾക്ക് കൊണ്ടോല്
സ്കൂൾക്ക് ഓര് ചോറ് കൂട്ടാന് എന്തെങ്കിലൊക്കെ പൊരിച്ച കടി പൊരിച്ചത് കൂട്ടാനൊക്കെല്ലേ ഇപ്പൊ ഇഷ്ടപ്പെടൊള്ളു ഉരുളകിഴങ്ങ് പൊരിച്ചത് ആഹ് ആഹ് അതൊക്കെ തന്നെ
അ ആഹ് ഇബടെ പറയും ഓല് അറിയും സോയാബീനൊക്കെ പൊരിച് തരാൻ പറയും ഞാൻ പറയും എങ്ങനെ ഈ സോയാബീനക്കെ പൊരി ച്ചലോയിച്ചു ഞാന് പൊരി ഇൻക്കറിയില്ല ഞാൻ പറയും ഇങ്ങനെ ഇറച്ചി വെക്കണ മാതിരി വെ ച്ചരാന്നൊക്കെ പറഞ്ഞ ഓലറിയും പൊരിച്ചെരി പൊരിച്ചെരി അറിം അതുപോലെ വെണ്ടക്കൊക്കെ പൊരിച്ചരാ വെണ്ടക്കൊക്കെ പൊരിച്ചാ പറയും ഞാൻ ഇങ്ങനെ പറയും അതൊന്നും എങ്ങനെയ അഹൊക്കെ പൊരിച്ചലോഴിക്കും ഞാൻ ഓരോ കുട്ട്യാള് കൊണ്ടരണ കണ്ട്ങ്ങാണ്ടേ
ഉം
ഹലോ
എള്പ്പണ്ട് ഉം
ഇസ്കൂളിൽ ഓരോ കുട്ടികൾ കൊണ്ടുവരണ കണ്ട്ങ്ങാണ്ടാണ് കുട്ടികള് പറയാ
അതൊ
ഇവനി ഇത് കൊണ്ടിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു
ആഹ് ആഹ് അങ്ങനെ പറയോയ് വന്നിട്ട്ങ്ങനെ പറയും ഓരോ ഉമ്മിച്ചാളൊക്കെ ഉണ്ടാക്കി കൊടുക്കണ ഇങ്ങനെ കാണണം ഇങ്ങള് ഇങ്ങക്കൊന്നും അറിയില്ല ഉണ്ടാക്കാന് ന്നൊക്കെ പറയും
ഉം അതന്നെ പറയും ഇവടെ അങ്ങനല്ല പറയല് ഓരോരോ ടേസ് ട്ടികള പറയാ നല്ല ടേസ്റ്റ് ഉണ്ടായി അത് ടേസ്റ്റ്ണ്ടായി ഇത് ടസ്റ്റ് ഉണ്ടായി ഇത് വേറെ ടേസ്റ്റ് ങ്ങനെ പറയും ഉം
ഇബൻ പറയാ എല്ലാരും കൊണ്ടരും എല്ലാരും നല്ല ആഹ് ആഹ് ഇബന് പിന്നെ അതൊന്നും അറിയില്ല ടേസ്റ്റ് ഒന്നും അറിയില്ല നല്ല ഒരു നല്ല രസണ്ടായിനി നല്ല ചൊർ ക്ക്ണ്ടായിനി കാണാന് അതൊക്കെ പറയും അല്ലാണ്ട് ടേസ്റ്റ് ഒന്നും അറിയില തോന്നണ് ഏഹ്
ഉം ഉഉം ബീഫ് വെച്ചത് നല്ല ടേസ്റ്റ് ഉണ്ടായോ ച ചമ്മന്തി അങ്ങനെയൊക്കെ പറയും
ആഹ് അങ്ങനെക്കെ പറയുല്ലേ ആഹ് ആഹ് ആഹ് ആഹ്
ടേസ്റ്റ് ഇല്ലാതെ വെച്ചെടുത്താൽ അവൻ പറയും ചെയ്യും ഇമ്മ ഇത് ടേസ്റ്റ് ല്ലല്ലോന്നൊക്കെ പറയും ടേസ്റ്റ് കുറവായ അപ്പ പറയും ഇത് ടേസ്റ്റ് ഇല്ല
ഏഹ്
മൂത്തവന് ടേസ്റ്റ് ഒക്കെ അറിയും ഉം ഉം മൂത്തവൻ ആറാം ക്ലാസ്സിൽ ആ ആറാം ക്ലാസ്സില് അവൻ പറയും ഇമ്മ ടെസ്റ്റില്ലാട്ടോ ടേസ്റ്റ് കുറവാട്ടോ അത് കൊറവാ ഇത് കൊറവാ ന്നൊക്കെ ചെലർക്ക് ടേസ്റ്റ് അറിയാൻ കഴിണ്ടാവും
വേം കഴിണ്ടാവും ഉം
ഉം ഉം ഉം
അതുപോലെ പാലക്കൊക്കെ പാലൊക്കെ ശീത്ത ആവലേ മോരൊക്കെ ആവാനാവുമ്പ ആതും പറിം അപ്പ അമ്മ അത് ചീത്താവുണ്ട് ട്ടോ പാല് ചീത്തായിട്ട എന്നൊക്കെ പറിം
ആഹ് ഏഹ്
അതവ ഫ്രിഡ്ജിലൊക്കെ വെക്കാൻ നേരം വൈകി അവിടെക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഉം ചീത്തായിട്ടു
ആഹ് ആഹ് ആഹ് ആഹ് ശരിയാണ് അങ്ങനെ ആവുമ്പോ പിന്നെ അങ്ങനെയാ പി
ഉം ചെല ഇനിക്കാണ് അ ഇനിക്ക് പാല് ഇഷ്ട്ടോല്ല അപ്പൊ പിന്നെ ഇൻക്ക് അതിന്റെ ടേസ്റ്റും ചൊവന്ന് അറിയാനും പാടില്ല അവനതോക്കെ പാല് ഇഷ്ടാണ് അപ്പൊ അവൻ കുടിച്ചിട്ട് പറയും അതിന്റെ ചൊവ വ്യത്യാസങ്ങളൊക്കെ പറിം
ആഹ് തലെ ആഹ്ചെലെ കു കുട്ട്യായൾക്ക് അങ്ങനെരു കൈവാണ് പഠിക്കാനക്കെ എങ്ങനെ
ആ പഠി വീട്ടിൽന്നൊന്നും പഠിക്കൂില്ല പഠിക്കാൻ പറഞ്ഞാലൊന്നും പഠിക്കൂല ഇന്നാലും മാർക്കൊക്കെ വാങ്ങി ഇപ്പ വരൂട്ടോ ഇപ്പൊ ടീച്ചർമാര് പറയാ ക്ലാസ്സില അവൻ ശ്രദ്ധിക്കുന്നൊക്കെ പറയും ഉം ഉ ഉം അതാണ് ശ്രദ്ധിക്കുഅവന് അതുകൊണ്ട്
ശ്രദ്ധ ആഹ്
കൂട്ടുകാരന്മാരുുംണ്ട് കളി കൂടുതലാകുമ്പോ മാർക്കും കോറയും അങ്ങനെ ക്കണ്ട്ട്ടോ ചലപ്പോ കൂ കളി കുട്ടുകരന്മാര് സംസാരിച്ചിട്ടാണ് ഭയങ്കര സംസാരമാണ് ക്ലാസ്സിലതെ ടീച്ചറ് പറിം മീറ്റിംങ് ചെന്നപ്പ അതാ അറിയാം
ആഹ് കൊറച്ചൊക്കെ കളിക്കാൻ വിടാഞ്ഞാലും ഗതിയാണ് കുട്ട്യാള് അട്
ആഹ് അത് അതല്ല അവര് അറിഞ്ഞാല് എല്ല ഒന്ന് മുതല് എ ജി മുതലേക്കുള്ള ഫ്രണ്ട്സ് ആളാണ് അവര്പ്പോഴും ഉള്ള ഫ്രണ്ട്സ ആ മദ്രസൽ സ്കൂളിലൊക്കെ അപ്പ പിന്നെ പാലും കൂടും കൽ എല്ലാൻ അങ്ങനെ ഉം ആഹ് അതപ്രശ്നം അയൽവാസികളൊന്നുല്ല രണ്ട് മുന്നാല് സ്റ്റോപ്പ് അപ്പറത്ത്പ്പുറത്തൊക്കെ ക്കെണ് ഇന്നാലും അപ്പൊ ഒരു സ്കൂളും മദ്രസ ഒന്നയതിന്റെ പേരില് ക്ലാസ്സൊക്കെ അപ്പൊ അവര് ഉം ഉം അവര് കൊറ കര് കാലങ്ങൾ ക്ക് ശേഷംള്ളതു പിന്നെ ഒരങ്ങാടി ഒരു നാട്ടുപുറം അങ്ങനെയൊക്കെ ആകുമ്പോ പലതും അവർക്ക് പറയണ്ടവൂല്ലോ വിഷയങ്ങള് ഉം അതാണ് സംഭവം ഉം ഉം ഇപ്പൊ സംസാരം സ്കൂളിലും കൂടും
ആഹ്
അപ്പൊ അങ്ങനെയൊക്കെണ് ശ്രദ്ധ പോണത് ക്ലാസ് ഇ ടുക്കുമ്പോളോക്കെ
ആഹ് ആഹ് രാവിലെ പോയിട്ട് എപ്പഴാ വരല്
അവര് ഒമ്പ് മണിക്ക് പോയാ പിന്നെ മൂന്നരക് സ്കൂള് വിടും മൂന്നരക് സ്കൂളുടും ഇ ഭാഗത്തൊക്കെ ആഹ് പല സ്കൂളുണ്ട് പല സമയം മൂന്ന് മണിക്ക് ശേഷം അല്ലെങ്കിലും മിക്ക സ്കൂളുകളും വിടാ ഇപ്പ വിടോലോ അല്ലെ ചല സ്കൂളുകളൊക്കെ സ്കൂള് പത്ത് മണിക്ക തന്നെ തോടങ്ങുള്ളൂ
ആഹ് ആഹ് ന്നാല് ന്നാലെപത് ന്നാലര്ക്കൊക്കെണ് ആഹ് ആഹ് ആഹ്
ഇവടെ ഓഹ് പത്ത് മണിക്ക് തോടങ്ങീട്ട് മൂന്നരക്ക് മൂന്നര പഷെ ഇവടെ മദ്രസൊക്കെ ന്നാലര്ക്കൊക്കെ മദ്രസ് ഇള്ളവര്ണ്ട് ഉം
ആഹ്
ന്നാലര്ക്ക് ഫസ്റ്റ് ശീ ഒന്ന് മുതല് ന്നാലാം ക്ലാസ് വരെ ന്നാലരക്ക് പിന്നെ അഞ്ച് മുതൽ പന്ത്‌ ന്ത്രണ്ട് വരെ മദ്രസ് രാവിലെ ആറേകാല് തൊട്ട് ഏഴെ മുപ്പത് വരെ
ആഹ് ആഹ് ആഹ്
അപ്പൊ സ്കൂളൊക്കെ നേര്ത്തെ അല്ലല്ല വേവ്വേറേണ് ഇപ്പീ മദ്രസഅങ്ങനെ ഇവ്ടക്കെ വൈകീട്ടാവുമ്പോ ഈ ഭാഗത്തൊക്കെ ഉം അങ്ങനാവുമ്പോ രാവിൽത്തത് രാവിലെ ന്നാല് വരേള്ള കുട്ട്യാക്ക് രാവിലെ വൈ വൈകുന്നേരം കളിക്കാൻ പറ്റൂല രാവിലിം കളിക്കാൻ പറ്റാത്ത അവസ് സ്ഥ രാവിലെ എണീച്ച് പിന്നെ ഉസ്കൂളി പോവാണ് സമയല്ലാ
ആഹ് വിരുന്ന് പോക്കൊന്നും ന്നടക്കൂലല്ലേ
ആഹ് അതൊന്നുംണ്ടാവൂലാ
ആഹ് എല്ലാ ദിവസവും മദ് മദ്രസ്ണ്ടാവും പിന്നെ മദ്രസ് ഇല്ലാത്തപ്പോ സ്കൂള്ണ്ടാവും
ഉം ആഹ് വെള്ളിയാഴ്ച മദ്രസൊയിവാണ് അല്ലേ ഒരാക്ക് രാവിലെ ഒരാക്ക് വൈകീട്ട് അങ്ങനേണ്
ആഹ് വെള്ളിയാഴ്ച സ്കൂള് ഇണ്ടാവ് ലേ ആഹ്
ഉം ഉം ശെനിം ഞായറും ഒഴിവ് സ്കൂള്
സ്ക്കൂള്ണ്ടാവും
ഉം
ഉം
എന്താ ഒരു ഇത് ക്ലിയർ ഇല്ലായ്മ
തന്നെ റേയ്ഞ്ചിന്റെ പ്രശ്നാണോ തോന്ന്ണ്ന്നാ
ആഹ് ഇപ്പൊ ശെരിയായ് ഇപ്പ ശെരി ആഹ് ഇപ്പ ശരിയായ് ഇപ്പ ശെരി കേക്കാൻ പറ്റാതായി അയിന്റെ എടേലത് കേൾക്ക്ണ്ട് എന്താ മനസ്സിലാവാൻ പറ്റ്ണില്ല
മൻസിലാണ് ആഹ് അഅ് റെയ്ഞ്ച് ആഹ് ഈ മഴ പെയ്തിട്ടാണോന്ന് അറീല എടക്
ആഹ് അതെ ഇപ്പൊ അപ്പൊ ന്നല്ല മഴ വെര്ന്ണ്ട് ഇര്ട്ടായി മഴ വെരാം വെര്ന്ന്ണ്ട്
ആഹ് ആഹ് എല്ലാവരും വിളിക്കുമ്പോ പറയും എഹ് ഇവടെന്നാല് ന്നല്ലാ വെയിലാ വെര്ന്
ആഹ് ചെലരറിം വെയിലാണ് ചെലരറിം മഴയേണ് ഓരോ സ്ഥലത്ത് ഓരോ എഹ് ഇമ്പടെന്ന് മഴന്നേണ് ഒര് വെയിലിന്റെ ഇത് ല്ല ഒരു ഒന്നും പെയ്യാ പിനൊന്ന് ചോർച്ച വീണ്ടും പെയ്യാ ഇരുട്ടുത്തി വെരാ
ഏഹ് കൊറേ ദിവസായിക്ക്ണ് മുറ്റൊക്കെ അട്ച്ചോരിട്ട് ഇന്നാ പൊന്ന് അട് ച്ചോര്ണ് എന്നും മഴേക്കാരം രാവിലെയ് പിന്നെ കുളിയൊക്കെ കഴിഞ്ഞാ പിന്നെ മടിയാവും. പഷെ അയിനെന്താന്നോ മുറ്റ് റ്റടിക്ക്ണഹ് അല്ലേയ് നർച്ച് പുല്ല് വെരാണ് ഞമ്മളൊന്ന് ചൂല് ആഹ് എന്താണ് അട് ആഹ് അട്ച്ചിട്ടില്ലെങ്ക്
ചൂല് തട്ടാഞ്ഞാ അവ്ടെക്കെ പുല്ല് വേഗം ഉം
ന്നെറച്ച് പുല്ല് വെരാണേയ് അതാണ്ള്ളത്. അതോണ്ടാണ് എടങ്ങേറ് പുല്ലാണെങ്കിലോ പർച്ചാ
ആഹ് അതെ
ൻ കിട്ടാത്തൊരു പുല്ലും
ഇപ്പളൊക്കെ പിന്നിം പിന്നെ കൊറച്ചും കൂടെ കഴിഞ്ഞ ഇനി പറയണ്ടാ ഇപ്പളൊക്കെ പിന്നെ ആ മഴ ഇങ്ങനെ പിടിച്ച് വന്ന് അങ്ങനെ വെര്നല്ലേ ഒള്ളു
ആഹ് ആഹ് ചീരന്റെ വിത്തൊക്കെ ചാടിക്കാണ്ട് നറയെ മൊളച്ച്ക്ക്‌ണ് ങ്ങട്ട് ചീരയൊക്കെ മുറ്റ
ആഹ് ഇപ്പളാണ് എല്ലാ വിത്തുകളും മൊൾക്ക്‌ണ കാലം ഏതൊക്കെ ഞമ്മളെ കയ്യി ന്ന് എവിടെക്കേ പോയിന്ന് അതൊക്കെ ഇപ്പൊ മൊളച്ച് വെരും
ഒക്കെ മൊളച്ച് വെരും ആഹ്
ഉം ഉം
ശരിയാ അവിടെ എന്താ കൃഷി അങ്ങനെ കൃ അങ്ങൻത്തെ എന്തെങ്കിലൊക്കെ ഇണ്ടോ പച്ചക്കറി ഒക്കെ കുഴിച്ചിടോ
ആഹ് ഞാന് ഉംഹ് കവറിലൊക്കെ പച്ചക്കറി ഇട്ട്ട്ട്ണ്ട് വാർപ്പിന്റെ മോളില് കോഴികള് ഇണ്ടായിറ്റേ കോഴികള് എല്ലം തിന്നും മുറ്റത്തൊക്കെ വെച്ചാ അപ്പൊ വാർപ്പിന്റെ മോളില് വെച്ചാ നമ്മുക്ക് ഇത്തിരിയേലും ചീര എലേ അങ്ങനെക്കെ ഇണ്ടാക്കാലോ കവറിലൊക്കെ നട്ടാ ചീരൊക്കെ
ക്ക്‌ ഇണ്ടാന്ന് ഏ വാർപ്പിന്റെ മോൾള് അയ്ന് ഇത് ഇട്ടിട്ടേയ് ഷീറ്റ് ഇട്ടിട്ട്
ആഹ് ആഹ് അപ്പൊ ഇനി വെയില് ഒന്നും കൊള്ളൂലല്ലേ
ആഹ് ആഹ് അങ്ങനെ ആവുമ്പോ പറ്റൂലല്ലോ ഉം ന്നാ ശരിട്ടോ ഇന്നാല് ആഹ് ഇന്നാ ശരി ഇന്നാ
ഓക്ക്‌